ഹലോ
ഹലോ ആഹ്
ആഹ്
എന്താ പണി?
ഞാന് ഇന്ന് ഓഫീസിക്ക്‌ പോയിട്ടില്ല. അതോണ്ട് ഞാന് വീട്ടിലെ പണികളൊക്കെ ചെയ്തോണ്ടിക്കേനു
അഹ് ഇന്ന് ലീവായിരുന്നു. എന്താ വെർതെ ലീവെടുത്തതാ?
ആഹ്, ഇന്ന് കുട്ടിന്റെ സ്കൂളില് മീറ്റിംഗൊക്കെണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ലീവെടുത്താ. പിന്നെ ഇയ് ജോലി നോക്കിട്ടില്ലായിരുന്നോ?
ആഹ് ഞാൻ ന്നോക്ണ് ണ്ട് പക്ഷെ. ഇനിക്കൊന്നും പറ്റ്ണില്ല. ജോലിയാണേ എനിക്ക് അത്യാവശ്യാണ്
ഏഹ്
ഉം ഇതെന്താ വെച്ചാൽ ഇന്റെ മോനെ ബസ് കേറ്റി വിടാൻ പോണം. മോനെ ബസ്സ് കൊണ്ട്രരാൻ പോണം എറങ്ങീട്ട് ഇതൊക്കെ ഇതിനെ ക്കെ ഞാൻ തന്നെ പോണം. പിന്നെ എന്റെ ഹസ്ബൻഡിന് വെല്ല് താല്പര്യവോല്യാ ഇല്ല. വല്യാ ഇഷ്ടില്ല വീട്ടുകാർക്കും മൊത്തം പ്രശ്നല്ല
അപ്പ അങ്ങനെയാണെന്നൊണ്ടെങ്കില് അവെര് ആക്കൂലേ കുട്ടിനെ സ്കൂളുക്കും അംഗനവാടിക്കൊക്കെ
അവെര് അത്യാവശ്യം എയ്ജെഡായ ആൾക്കാരാണ് അപ്പ എനിക്ക് പറയാനൊരു മടി
ഉം
പിന്നെ ഞാൻ അടുത്ത വർഷേതായാലും സ്കൂൾ അവെടുന്ന് മാറും ചുമ്മാ വെരുമ്പോ ഈ ജോലിയെനിക്ക് ഇപ്പ തന്നെ വേണേന്നാണ് കാര
അതല്ല. കൊണ്ടോ അപ്പൊ കൊണ്ടാക്കേണ്ട ആവശ്യവൊണ്ടാവില്ല സ്കൂള് മാറിയാല്
ഇല്ല അപ്പൊ എടുത്തത് സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ആക്കേണ്ടി വെരും
ഉം
ഉം എന്താച്ചാല് എനിക്കിപ്പ ജോലിക്ക് പോകണെങ്കി കുട്ടികളെ ഇങ്ങനെ എടുത്തത് സ്കൂളിലാക്കിയേക്കാണ് നല്ലെത്
ഉം
അതെനിക്ക് പോകാൻ പറ്റലൊണ്ടാവില്ല. ജോലി ഇന്ന ത്തന്നെന്നാ ഇന്നത്തെ കാലത്ത് അത്യാവശ്യവായിറ്റുള്ള കാര്യാല്ലേ ഇപ്പ എനിക്കൊരു ആ ഒരു മൊട്ടു സൂചി വാങ്ങണെങ്കിലും പോലും എക്ക് ചോയിക്കണം
ഏഹ് അത് സമ്മതം ചോയിച്ച് അവിടുന്ന് കിട്ടീട്ട് വേണ്ടേ
ആ പിന്നെ ഗൾഫിൽ ആയിന്ന ആ ടൈമിലാണെങ്കിൽ പ്രശ്നമില്ലേന്ന് ഇപ്പ അങ്ങനെയല്ല നാട്ടിലാമ്പളേ പിന്നെ അപ്പ നമ്മളെ കയ്യില് ഇപ്പൊ ഒരു അഞ്ഞൂറ് റൂപ്യാ തന്നാലൊരു സാധനം വാങ്ങാൻ പ പയ് സന്നാല് പിന്നെ രണ്ട് ദേസം കഴിഞ്ഞിട്ട് ചെലപ്പോ അയിന്റെ ബാക്കിയെവെടെന്ന് ചോക്കും ഇന്റെ ബാക്കി പൈസ എവെടെ അങ്ങനേ ചോയ്ക ഇന്റെ ബാക്കി എനിക്കി പൈസോടെ അങ്ങനെ ചോക്കുമ്പ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും
മ്മ് അതാ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞിട്ടിലെയിരുന്നോ എന്തെങ്കിലും നോക്കിക്കോളൂ എന്നുള്ളത് ഇപ്പോ പ്ലസ് ടു ക്വാളിഫി കേഷൻ വെച്ചിട്ടുതന്നെ നമക്ക് ജോലികളൊക്കെ വരുന്നുണ്ട് അതിന് ഡിഗ്രി വേണം അല്ലെങ്കിൽ അതിന്റേതായ കോഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് വേണന്നോന്നുല്ലാ
മ്മ് നിങ്ങൾ ഇപ്പ അതൊന്നും പഠിച്ചിട്ടല്ലല്ലോ
അല്ല അല്ല അപ്പൊ എന്റെ സിസ്റ്റർ ആൾക്ക് എസ് എസ് എൽ സി ഉള്ളു എസ് എന്തെങ്കിലും കോഴ്സ് ചെയ്യാതെ ഒരു ജോലി കിട്ടൂല ഇപ്പവിടെ ആണെങ്കിൽ പ്ലസ്ടു ചെയ്തിരിക്കതിനെ പറ്റി പറഞ്ഞിണ്ട് പക്ഷേ ആള് സിറ്റുവേഷൻ ഒക്കെ അല്ലാത്തുണ്ടേ അത് പിന്നെ ചെയ്തില്ല
മ്മ് മ്മ് കല്യാണം കഴിഞ്ഞപ്പളാണ്പ്പോ ആഹ് അപ്പൊ കുട്ടികളൊക്കെ ആയപ്പോളാണ് ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകടെ ആവശ്യം എത്രത്തോളം ഉണ്ട്ന്ന് മനസ്സിലായത്
മ്മ് മ്മ്
അത് അത്രക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ആണെന്ന് മനസ്സിലാ കുട്ടികൾ ഇന്നോട ചോദിക്ക എന്തെങ്കും വാങ്ങി തരോന്ന് ഞാൻ അപ്പൊ ആ ഒരുടെ മുഖത്തോകി ഇല്ലന്ന് പറയാൻ ഭയങ്കര സങ്കടണ്
മ്മ്
അതെ ഓൾ ഓൾക്ക് അവർക്കറിയില്ലല്ലോ നിന്റെ കയ്യില് പൈസ ഇല്ലാ തോണ്ടാണ്
ആഹ്
ആഹ് അപ്പോ എനിക്ക് മ്മ് പിന്നെ അമ്മളെ ഉമ്മാക്ക് ഉപ്പൊക്കെ എന്തെങ്കിലും വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ നമ്മളെ വീട്ടുകാർക്കും അമ്മക്ക് ഒരു സന്തോഷല്ല അമ്മള് ജോലി ചെയ്തെ പൈസക്കൊണ്ട് വാങ്ങി കൊടുക്കാന്ന് പറയണത് അത് അമ്മക്കൊരു ഭയങ്കര ഒരു അഭിമാനയ ഒരു കാര്യണല്ലോ
ഉം
മ്മ് എനിക്ക് ഭയങ്കര താൽപര്യോണ്ട് പഷേ എന്താ ചെയ്യാ
പഷേ ഇന്നത്തെക്കാലത്ത് പോകാത്തവര് വളരെ കൊറവാണ് വളരെ ചുരുക്കം പേര് മാ ത്ര ഇങ്ങനെ വീട്ട് ജോലിയും ചെയ്ത് വീട്ടിലിരിക്കുന്നുള്ളൂ കുടുതൽ പേരും ജോലിക്ക് പോവ ഇങ്ങനെ
ആഹ് എന്റെ ഹസ്ബൻറ്റിന്റെ പ്രശ്നം പറഞ്ഞ അതന്നെണെ കുട്ടികളെ അങ്ങട്ട് ആക്കാൻ പോവാനെ
മ്മ് അല്ലാണ്ട് വേറെ പോകുന്നേന് വേറെ പ്രശ്ണം കാര്യങ്ങളൊന്നുവില്ല ഈ ഒരു പ്രശ്നം മാത്രണോ പറയുന്നെ ഓക്കെ
ഓഹ് ഗൾഫിന്ന് പോവാനും നിക്കണ് അപ്പോ അതുവരെ ഇജ് ഫ്രീ ആയി നിന്നോന്ന ഇന്നോട് പറയണത്
മ്മ് മ്മ്
മ്മ് ഗൾഫി പോയാ പിന്നെ ണ്ടല്ലേ വരുള്ളൂ അതാ ജോലി ക്ക് പോമ്പോ ഞാൻ ഞങ്ങനോടൊപ്പം പോയാ പിന്നെ കൊറച്ച് ടൈം ഇല്ലേ ആഹ് ടൈമില് എനിക്ക് പണി ഇണ്ടാവൂലേ വീട്ടിലെത്തിയാല്
ആഹ് അതെ അതെ
അപ്പോ ഒന്നിനു ഒയിവ് ഇണ്ടാവില്ലന്നില്ലത് ആരിക്കും
ഏഹ്
മ്മ് അങ്ങനെ ചിന്തയിലായിക്കാര് അങ്ങനെ പറയണത്
ഉം
ഉം ഉം
ഏഹ് അത്യാവശ്യം ഒരു ജോലിന്നത് കാരണം ഒന്നാമത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാ അങ്ങത്തെരു പറഞ്ഞാല് നമക്ക് സ്ത്രീകള് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാ അത് ഒരു മോശം കാര്യയ
ആളുകള് കണ്ടിരുന്നെന്ന് ഇപ്പോ ഞാൻ എവെടെ എവെടെയും പോയാലക്കെ എന്നോട് ചോയ്ക്കും വർക്കെയ്ണ്ടോ അതാ ചോയ്ക്ക വർക്കെയ്ണി ല്ലേ എന്താ ജോലി അങ്ങനെക്കെയാ ചോയ്ക്ക പോണില്ലാന്ന് വ ക്കെണില്ല, പഠിക്കണില്ലാന്നൊക്കെ പറയുമ്പോ മടിയണ് അങ്ങനെ എല്ലാർക്കൊരു പു ഛായിട്ടാണ് ഇപ്പോ അങ്ങനെ കാണണത് വീട്ടില് വെർതെ ഇരിക്കണത്.
ഉം
ഉം ഇങ്ങളിപ്പോ എത്ര വർഷായി?
ഞാനിപ്പോ ഏകദേശം ഒരു രണ്ടായിര ത്തി ഇരുവത്തിരണ്ടിലൊക്കെ തൊടങ്ങിയതാണ്. അതിനിടേല് പിന്നെ ഗ്യാപ്പ് എടു ക്കു വീണ്ടും ഇതാകും അത് നമ്മള് ഒരു ജോലിക്ക് പോയി തൊടങ്ങിയാ പിന്നെ നമ്മുക്ക് പിന്നിപ്പോ ഗ്യാപ്പെടുത്താലും വേറെ ജോലി കിട്ടാനും ബുദ്ധിമുട്ടൊക്കെ അങ്ങനൊന്നു ഒണ്ടാവില്ല. ഇപ്പോ ഇപ്പോ എന്തിനേലും ഒന്ന് കേറിക്കോ.
സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്കൊരു പേടിയ്ണ്ട്. ഒര് എക്സ്പീരിയൻസൊന്നുല്ല അപ്പോ സ്കൂളും അതൊക്കെ നിർത്തീറ്റ്
ങ്കില് ആസ് പീരിയൻസ് ഉണ്ടാവണോന്നെണ്ടെല് നമ്മള് പോണല്ലോ.
ആഹ് അതല്ലപ്പോ ഉസ്കൂളെക്കെ നിർത്തിട്ട് ഏകദേശം അഞ്ചാറ്, ഏഴ് വർഷായി തൊടങ്ങീല്ലേ.
ഉം ഉം
അങ്ങനെ ഒരു ഫീൽഡിക്ക് പോയിറ്റ്. വീട്ടിലെടുക്കുക, കുട്ടികളെ നോക്കുക, അങ്ങനെയൊരിതല്ലേ ഇപ്പൊ?
ഉം
ഉം ഉം അയിന്റ ഒരു പേടിയുണ്ട്. ആ പോമ്പോ ശരിയാവും. പക്ഷെ എന്നാലും. അതെ ക്കായിറ്റ് എങ്ങനെ?
ആ എറങ്ങണം. എറങ്ങിയാ ശരിയാകും. പക്ഷെ എറങ്ങാനിങ്ങനെ മടിച്ചു നിക്കും. കൂടുതൽ ആളുകാർക്കു ഉള്ളാെരു പ്രശ്നണത്. ചെലരുണ്ടാവും സാഹചരോം. ഒക്കയാണെങ്കിലും കഴിയോ എന്നുള്ളത് വച്ചിങ്ങനെ മടിച്ചു നിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യല്ല. ഇറങ്ങിയാൽ എല്ലാം റെഡിയാവും. ഇറങ്ങാനൊള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മെളെടുക്കണം.
ഉം ഇപ്പൊ ഇൻസ്റ്റയിലും ഫോണിൽ കൂടെക്കെ പല പല ഫുഡ് ഐ റ്റംസ്. അതൊക്കെ കാണുമ്പോ ഭയങ്കര ഇഷ്ടാണ്. കാരം അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്. പക്ഷെ അതിന് ചോയിക്കാനും മടിയാണ് മി എന്റെ കയ്യിലാ ങ്കിപൈസ ഇല്ല. നമ്മളെ പൈസറ്റ് അതാവുമ്പോ പിന്നെ ആരോടും അനുവാദം ചോയിക്കും വേണ്ടാ. ഒന്നും വേണ്ടാ നമ്മക്ക്. ഇഷ്ടം പോലെ എടുക്കാലോ.
ഉം
പിന്നെ ഭർത്താവിന്റെ, ഹസ്ബൻഡിന്റെ കയ്യില് പൈസയില്ലാതാമ്പോ ഓല്ക്ക് കൊടുക്കും ചെയ്യാ നമ്മെള് നമ്മെളെ കൊണ്ട് കഴിയണ സഹായം നമ്മെക്കും ചെയ്യാലോ. കൊറെച്ചെക്കായി നമ്മെ ളെ സ്നാ. ചെലവേ. ഇന്നത്തെ കാലത്ത് ചെലവ് ഒക്കെ ഭയങ്ക അങ്ങനല്ലേ. കുട്ടികളെ ഫീസും ആഹ് അല്ലാത് പാടാമ്പളെ ജോലി അത്യാവശ്യാണെന്ന് പറയാ.
ഉം ഏതായാലും ശ്രമിച്ച് നോക്ക്. ഞാനും നോക്കാം. അയിനിപ്പോ റെഡിയാണെന്ന് പറയണൊണ്ടെങ്കില്.
മെക്ക് നോക്കാം. ന്നെ ഈ ടൈമിന്റെക്കെയാണ് പ്രശ്നല്ലേ?
ആഹ് ഒരു ഒമ്പതേ ടു അഞ്ച് ആയിരിക്കും എല്ലായിടത്തും വര്ക.
ഉം അപ്പൊ ഒമ്പത് മണിക്ക് അവെടെ എത്തണമെങ്കി ഒര് ഒമ്പത് എട്ടരക്കെ ഇറങ്ങണ്ടേ?
ഉം ഉം
ഉം അതൊക്കെ പ്രശ്നാണ്. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാ മടിച്ചു നിക്കണേ പക്ഷെ ഇങ്ങനെ. പൈസക്ക് ഒരാളോട് ചോദിക്കേണ്ട ആവശ്യം വരുമ്പോ അപ്പളാണ് ഒരു ജോലി ഉണ്ടായിനെങ്കിൽ എന്ന് ഞാൻ എപ്പളും വിചാരിക്കല് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എനിക്കങ്ങട്ടെങ്കിലും പോവാണെങ്കിൽ അയി എനിക്ക് ആ ചെറിയൊരു തുക മതി വല്യ ഹൈ ആയിട്ടള്ളതൊന്നും വേണ്ട
ആ അപ്പൊ അതാണ് എന്തുകൊണ്ടന്ന് നോട് ഒന്ന് ചോദിച്ചിട്ടേ ഇനി ഇപ്പ ഇപ്പൊ ജോലിക്ക് പോകാനോ ഓക്കൊണെന്ന് പറയയാണെന്നണ്ടെങ്കില് വേക്കൻസീസൊക്കെ വരുമ്പഴ് ഞാനൊന്ന് പറഞ്ഞട്ട് സെറ്റാക്കി തരാം പെൻസലി ആ ഇന്റർവ്യൂ ണ്ടാവും
ഉം അവരതാകുമ്പോ എനിക്കൊരു പേടിയ
അത് പേടിച്ചാണൊന്നല്ല ഇപ്പ എല്ലാരും അറ്റൻഡയ്യണ തന്നെല്ലേ
ഉം ഫസ്റ്റ് ടൈമാവുമ്പളെ
ഉം
ഉം ഉം ഇപ്പ പലെ പലെകുറഞ്ഞ ടൈമിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്ല്ലേ
ആ് മൂന്ന് മാസത്തവും ആറു മാസതക്ക് ഉണ്ട്
ഉം അതിനൊന്നും വല്ല പൈസ ഉണ്ടാവില്ല ചിലത് ജോലിയായിട്ട് പൈസ അടക്കണം അങ്ങനെണ്ട്ലേ
ആഹ് അങ്ങനത്തൊക്കെ ഉണ്ട് അങ്ങനത്തൊക്കെ വരുന്നുണ്ട്.
ഉ ഏതായാലും നോക്കണം. ഉ ജോലി അത്യാവശ്യണ ഇപ്പൊ.
ഉം അടുത്ത വർഷത്തക്കായിരിക്കുവോ നോക്കുന്നത്.
ആഹ ഇനിയിപ്പോൊ ഈ വർഷാ ഇങ്ങനെ നോക്കട്ടെ ഹസ്ബൻറിനോട് ഒന്ന കൂടി ഒന്ന് ചോയിിച്ചു നോക്കണം പറ്റൊന്ന്.
ഉം ചോദിച്ച നോക്ക് കുട്ടികളത് എന്താ വച്ചാല് നമ്മള് അങ്ങന ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല അപ്പോ ഞാനൊക്കെന്റെ കുട്ടക്ക് ഒരു വയസ്സ് സപ്പുില് പോയി തുടങ്ങിയത് അപ്പൊ സ്റ്റാർട്ടിങ്ങില് ആ രണ്ട് സിസ്റ്റ പിന്നീട് ഞൻ പോണോ പോണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഉം ഇത് കൊണ്ടാക്കി കൊടുക്കള്ളത്ുക കൊണ്ടാണോ.
അതുകൊണ്ട ആ ബുദ്ധിമുട്ടാണ്.
ഉം കൊറെേ ദൂരം നടക്കാണ്ടോ ബസ്സ് വരുന്ന സ്ഥലത്തിലേക്ക്.
ആ കൊറച്ചൊക്കെ ഉണ്ട് അത് ഒരു കൃത്യ ടൈമിലാണ്ട് പോവണ്ടേ.
ഉം ഉം
പിന്നെ എനിക്ക് ഞാൻ തന്നെ കൊണ്ടാക്കണങ്കെയാണ് ഇഷ്ടം. കുട്ടികള് നമ്മളെ സ്കൂൾ മന്നെ കാണണം അങ്ങനെ ഒരു മൈൻഡള്ള ആളാണ് ഞാൻ.
ഓഹ്
അതുകൊണ്ടൊക്കെയാണ് ജോലി ഇങ്ങനെ ലൈറ്റ് ആയി പോയത്.
ആഹ് അങ്ങനെ മയന് വച്ചും അത് വലിക്ക അല നടക്കൂല്ല.
ആഹ എന്നാലും ഇ നോക്കണം. ഇത്രയും കാലം ഓലക്കുവേണ്ടി ഞാൻ നിന്ദില്ലേ.
ഉം ഉം
ഇനി ഒന്ന്
കാരണം എന്താ വച്ചാല് ഇപ്പൊ ഒന്ന് കേറി കഴിഞ്ഞാല് ഇപ്പൊ ഒരു ആറുമാസം കഴിഞ്ഞട്ട് നി എത്തിയാലും കൊഴപ്പല്ല ഉം. ആ എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വീണെങ്കിലും ജോ. ജ്യാ നേരെ മറിച്ച് ഇപ്പൊ ഒന്നും നോക്കി നോക്കാതിരുന്നാല് ഇനി അങ്ങോട്ട് കഴിഞ്ഞാല്. എല്ലാത്തിനും ബേസിക് ഡിഗ്രിയെങ്കിലും വേണ്ടിവെരും. ഇപ്പ വെല്യാ കൊഴപ്പമില്ല. പ്ലസ് ടു ക്വളിഫിക്കേഷനിൽ ജോലിക്കെ വെരണൊണ്ട്. കൊറെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി മസ്റ്റും പി ജി മസ്റ്റൊക്കെ ആകും. അപ്പൊ ഒന്ന് കേറിയോണ്ട്. ഒരാറു മാസം എവിടെലും വർക്ക് ചെയ്തോ. എന്നിട്ട് പിന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ. ഇപ്പൊ വേണ്ടാന്നുണ്ടെങ്കില് പിന്നെ നോക്കി എന്ത് വേണേലും ചെയ്യാം.
ഉം അന്ന് ഞാൻ നോക്കട്ടെന്നെ. ഹസ്ബൻഡിനോടേ ഹസ്ബൻഡിനോട് ചോയ്ച്ച് ച്ച് കണ്ട് കഴിഞ്ഞാ നിങ്ങെള് ഇന്നോട് നോക്കി വെക്ക്ട്ടോ.
ഉം ഉം ഇപ്പളേ ഡിഗ്രീകാരെ മാത്രം. ഡിഗ്രി ഇല്ലേല മാത്രേയിപ്പ എടുക്കണള്ളൂ. പക്ഷെ ആദ്യം പ്ലസ് ടു മെക്കെ മതീന്നു.
ഉം
അങ്ങനത്തെ കൊറെ ഇത് മാറ്റങ്ങളൊക്കെ വെരും. നമ്മളിങ്ങനെ സമയത്ത് ഇങ്ങനെ വെർതെ കളയേണ്ടല്ലോ.
ഉ എന്നാ ശരിട്ടോ.
ഓക്കേ ഓക്കെ
ഉം